ഹലോ ആ കേക്കാം കേക്കാം.
അനക്ക് എന്താ പണി
എന്താ?
സുഖമാണോന്ന്.
ആ സുഖം സുഖം നിനക്കൊ?
ആ എനിക്കും സുഖം. എന്തൊടുക്കുവായിരുന്നു?
ഇപ്പൊ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്നു. മഴയൊക്കെഅല്ലേ അപ്പം ഉറങ്ങാന്നൊക്കെ വിചാരിച്ച് പിന്നെ ഉറക്കം വരുന്നില്ല.
ആണോ?
ഉം.
ഇവിടേയും മഴയൊക്കെ തന്നാ. ഇടക്ക് എപ്പോഴും ഇച്ചിരി വെയിലുകണ്ടു. അത് കഴിഞ്ഞ് പിന്നെ ഫുള്ള് മഴയായിരുന്നു.
ആ ഇവിടെ രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ വീണ്ടുംഅങ്ങ് മഴയായി. ഫുള്ള്. ഉം.
ഇന്നലെ ഫുള്ള് മഴയായിരുന്നു.
ഉം
പിന്നെ നമ്മള് ഉത്സവങ്ങൾക്ക് ഓ
അതു തന്നെ ഞാൻ ഈ കാര്യം തന്നെ നിന്റെ എടുത്ത് പറയാനിരുന്നേ.
അത് ഭയങ്കര മിസ് അതാ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞു നമ്മള് ഇപ്പൊ എത്രയോ ഇപ്പൊ ഒരു വർഷം നമ്മള് കാണും. അടുത്ത ജനുവരി വരെ കാത്തിരിക്കണം.
ആ അതാ ഇനി ആ ദിവസൊ ദിവസൊക്കെ എന്ത് രസാ ഉത്സവങ്ങള് പിന്നെ മ് നമ്മു അ ഇപ്പൊ എനിക്ക് തോന്നുന്നേ പെരുന്നാളും കഴിഞ്ഞില്ലായിരുന്നോ? അപ്പഴും നീ പോയായിരുന്നോ പള്ളിയില്
ആഹ് ഇല്ല ഇല്ല ഞാൻനിന്നില്ല
ആ ഞാൻ അവിടേം പോയാരുന്നു, ഞാൻ എല്ലായിടത്തും പോവും. ആഹ ഞാൻ എല്ലായിടത്തും പോവും. നല്ല രസാണ്
ആ അതെ അതെ സന്ന് പറഞ്ഞങ്കില് എന്താ പറയാ നമ്മുടെ മനുഷ്യ ജീവിതത്തില സന്തോഷത്തിന്റെ ഒക്കെ പ്ര പ്രതീകമാണല്ലോ സന്ന് എന്ന് പറയുന്നത്
ഉം ഉം
ഓരോ രാജ്യത്തിനും എന്താ ആ എന്താ പറയാ സ്ത്രീ സംസ്കാരം പാരമ്പര്യവും അവര്ടെ വിശ്വാസങ്ങളൊക്കെയാണ് ഈ ഉത്സവങ്ങ ൾ പറഞ്ഞിട്ട പ്രകടമാവുന്നത് ഇപ്പൊ ഈ ഉത്സവങ്ങൾ ക്ക് പല സ്ഥലത്തും പല പേരാണ് അപ്പ നമ്മളവിടെ ഉത്സവം പറഞ്ഞാൽ നമ്മള ഒരു പാലക്കാട് സൈഡിലൊക്കെ പോകുമ്പോൾ അവര് വേല എന്നാ പറയുന്നേ ഉത്സവവേല
എന്ത് എന്ത് വേലയോ
ആഹ് വേല വേല
നമ്മളിവിടെ വേലക്ക് പല പണിക്ക് വേലയന്ന് പറയും
ആഹ ആ പക്ഷെ അവർക്ക് അവിടെ ഉ അതെ അവർക്ക് അവിടെ ഉത്സവങ്ങൾ ഉത്സവത്തിന് വേല വേല എന്നൊക്കെയാ പറയാ അപ്പൊ അതാ ഞാൻ പറഞ്ഞ അപ്പൊ അവരുടെ ഓരോ ട്രഡീഷനൽ അവരുടെ സംസ്കാരവു എല്ലാം ആ് വ്യത്യസ്തമായിയിരിക്കും പിന്നെ വ്യത്യസ്തായിരിക്കും അതുമല്ല അവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് ഓണംമുണ്ടല്ലോ നമ്മൾ ഓണ ഒക്കെ ആഘോഷിക്കില്ലേ പക്ഷെ അവർക്കാണെങ്കില് ആ എന്താ പറയ വിഷുവാണ് മെയിനായിട്ടൊക്കെ അവരാഘോഷിക്കുന്നത് നമ്മളിപ്പോ ഓണം ആണല്ലോ നമുക്ക് മെയിനായിട്ട് നമ്മൾ ആഘോഷി ക്കാ അവിടെ വിഷുാണ് അവിടെ കൂടുതലായിട്ടും ആഘർഷുന്നത്
ആഹ അതള്ളല്ലേ ഇതൊക്കെ എനിക്ക് പുതിയ അറിവാ
അത്യാ പിന്നെ അതക്കെ വേറെ ണ്ട് പിന്നെ ഓണത്തിന്, അവര് പഞ്ചരധക്ക് ആഘോഷിക്കുന്നെ അല്ലാണ്ട് ചെല ആൾക്കാരുണ്ട് ചില ഏരിയളുള്ള ചില ആൾക്കാാര് ആ് ഈ ഓണത്തെ മറ്റേ എന്താ മഹാവേലി ഓണത്തെ പ്പനെണ്ടല്ലോ ഓണത്തെപ്പനെ നമ്മൾ അത്തപ്പൂടല്ലോ അത്തപ്പൂ ഇട്ടിട്ട് ഈ അത്തപൂവിടുല്ലോ ഓണത്തപ്പനയൊക്കെ നമ്മൾ ഒടിക്കി വെക്കും ഓണത്തപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എനിക്ക് ഞാനിത് എവിടെയ വായിച്ചു തന്നെയണ്ട് ഓണത്തെപ്പന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്താ പറയാ മഹാബലി ആണെന്നാണ് അവരുടെ വിശ്വാസം വിശ്വാസം അതുപോലെ മഹാബലി, മഹാബലി വരുന്നു എന്നുള്ള വിശ്വാസം അപ്പൊ അതിങ്ങനെ ഒരുക്കിവെക്കും. അപ്പൊ അതൊരുക്കി വെച്ചിട്ട് അയിന്റെ അടുത്ത്ന്നെ സദ്യും ഇലയിട്ട് സദ്യയും വിള ബാ അങ്ങനെ എന്തോ എങ്ങണ്ടൊക്കെയ ഉണ്ടന്ന് തോന്നുന്നു അത് നാലു ദിവസം അങ്ങട്ട് കഴിഞ്ഞിട്ടേ അവരത് പുള്ളി അവരതടുത്ത് കളയത്തോുള്ള അങ്ങനെ എന്തൊക്കെയുണ്ട്
ആഹ ഇതൊക്കെ നല്ല വിയേടായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ട് ഉള്ള ആചാരങ്ങളൾക്കൊള്ള സംഭവം കേൾക്കാൻ
അതെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ അതൊ ക്കെ ഓണം വിഷു ക്രിസ്മസ് ഈദ് ദീപാവലി ഇതൊക്കെയാണല്ല ഭയങ്കരമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ഈ ഓരോ ഉത്സവത്തിലനും അതിന്റതായിട്ടുള്ള എന്താ ചരിത്രവും ആ ചാരങ്ങളിൽ പ്രത്യേകതകളൊക്കെ ഉണ്ട്
ഉം ഈ നിങ്ങടെ അമ്പലത്തിൽ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞല്ലേ ഈ ഏതോ ഒരുരമ്പലത്തിൽ ഉ ത്സവം ഇനിയും വാക്കി കിടപ്പുണ്ട് കേട്ടിട്ടുണ്ടോ മ വർഷത്തില് ഒരു മാസം മാത്രം ഒരു മാസം ഫുള്ള് തുറന്നിട്ടേക്കും ബാക്കി ഫുള്ള് അടച്ചിട്ടേക്കുന്നൊ ഒരു അമ്പലം ഒണ്ട്?
ആ മറ്റേ കൊട്ടിയൂരാണോ?
ആ തന്നെ തന്നെ തന്നെ ആ അവിടത്തെ ഉത്സവം ഇനിയും ബാക്കി ഇണ്ടെന്നു തോന്നുന്നു?
ബാക്കി ഉണ്ടെണ്ട് ആഹ ശരിയാ പക്ഷെ ആ അത് എനിക്ക തോന്നുന്നു കണ്ണൂര് അവിടെ എങ്ങാണ്ടല്ലേ?
ആ അവിടാ അവിടാ കണ്ണൂര്?
ആ, അതിങ്ങനെ തുറന്നന്നക്കു ഉള്ളത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ? കൊറച്ച് ഏതോ ഒരു മാസത്തില് മാത്രമാണ് അങ്ങനെ തുറക്കത്തുള്ളത് പിന്നെ ആ മാസം ഇപ്പഴാ കൊറച്ച് ടൈം പീരിയഡിൽ മാത്രമേ തൊറക്കത്തൊള്ളൂ
ആ ഒരു മാസേ തൊറക്കത്തൊള്ളൂ പക്ഷെ ആ ഒരു മാസം ഫുൾ അവിടെ ഉത്സവം വാന്നു എന്നും കേട്ടിട്ടുണ്ട് അവിടെ ഭയങ്കര തിരക്കാ ഞങ്ങളടെ വീടിന അടുത്തുള്ള ചേച്ചി മിനിഞ്ഞാന്ന് പോയിട്ട് വന്നായിരുന്നു മ് അവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞാല് നെയ്യപ്പം ഇല്ലേ നമ്മുടെ
ആ
തന്നെ നെയ്യപ്പം കൊണ്ടേ തന്നു അവിടുത്തെ പ്രസാദതൊന്നു
ആഹാ ആ പല അമ്പലങ്ങളിലും. പ്രസാദം ന്ന് പ ഹലോ മാംസാഹാരങ്ങള് എന്നുവെച്ചാൽ ആ ഞാനത് ഏതോ തോന്നുന്നു ഇത് റീൽസിൽ എങ്ങാണ്ട് കണ്ടതാ ആ എന്തോ മാംസാഹാരം ആ അതെ കണ്ണൂര് ഏതൊരു അമ്പലം. കണ്ണൂര് ആണോന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഏതൊരു അമ്പലത്തിലാണ്. ഇങ്ങനെ മാംസം കൊടുക്കുവോ അവിടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടല്ലോ
ആ
ആ അങ്ങനെന്തോ കൊടുക്ക അങ്ങനെ എന്തോ ഒരു പ്രസാദം പോലെ എന്തോ കൊടുക്കും അത് കഴിച്ച് നമ്മള് അവിടെ മാത്ര നമുക്ക് ഫുഡ് ഈ മാംസാഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് ഭക്ഷിച്ചിട്ട് കേറുന്നെന്ന് പ്രശ്നൊന്നുല്ല
ഓ ഓ അങ്ങനെ അമ്പലങ്ങളണ്ടാ?
ആ അത് ഞാനും എവിടെ? എനിക്ക് തോന്നുന്നില്ല എന്റെ ഓർമ്മ പേശക്കാണോ എന്നൊന്നും. എനിക്ക് അറിയില്ല. പക്ഷെ ഞാനൊരു റീൽസില്
മ് ഉം
ഞാനെ പല അത ഞാന് പറഞേ ഇപ്പ പല ക്ഷേത്രങ്ങളിലും പല ആചാരങ്ങള് ആണ് പല അവര്ടെ പല പല ട്രഡീഷൻസ് കാര്യങ്ങളൊക്കെ ആണല്ലോ പിന്നെ നമ്മുടെ ചെല എടത്ത് പ്രസാദായിട്ട്. ഇങ്ങനൊള്ള സാധനങ്ങളുണ്ട് ആ ആ അതെ. ഞാൻ എവിടെയോ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. പിന്നെ പായസം അങ്ങനെ പല പല സ്ഥലങ്ങളിലും പൊകുമ്പോൾ പല പല ആ എന്താ പറയാ സംസ്കാരണല്ലോ പല പല ട്രഗടീഷൻസും കാര്യങ്ങള നമക്ക് ഇനിയിപ്പം ഓണം വരാറായി നമ്മടെ കേരളത്തിന്റെ ദേശിഉത്സവണല്ലോ ഓണം എന്ന്എന്ന് പറയുന്നത്. ആക്ച്ചലി ഓണം എനിക്കു തോന്നുന്നു. നമ്മള് എല്ലാ മതവിഭാഗക്കാരും മത വിഭാഗക്കാരും ഛെ ചെല ഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാരെല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്നൊരു ഇബടെ നാട്ടില് ഓണോവുന്ന് പറിം ഹലോ അലോ ഹലോ